ആഹ്
എവിടായിരുന്നു ഞാൻ കൊറെ ദിവസമായി വിളിക്കണം വിളിക്കണംന്ന് വിചാരിക്കുന്നു
ആഹ് ഞാനും തന്നെ
അതെ
ആള് വിളിച്ച് വിളിക്കുലാല്ലെ തെരക്ക് ആഹ് രാവിലെ ഒരു തെരക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറചേരം ഫോൺമെ കുത്തിരിക്കും
ആഹ്
കിട്ടോ പിന്നെ പണികളൊക്കെ ഉള്ളൂ അപ്പൊ അതിന്റെ എടിൽ ഇങ്ങനെ വിളിക
ഇപ്പോഴും, ഫോണിന്റെ എടയിൽ വിളിക്കാൻ സമയല്ല അപ്പ ഉള്ള തിരക്കില്ലാണ്ട് വിളിക്കന്നേ.
ആഹ് അങ്ങനെ തന്നെ ഉള്ളൂ വിള്ളി കൽ നടക്കുള്ളു അലജങ്കിൽ പിന്നെ പിന്നെ വിളിക്കാ പിന്നെ വിളിക്കാ പറഞ്ഞ് ന്ന പിന്നെ വിള്ളി ത്ത്ന് ഉണ്ടാവൂല
ആഹ് അതെ
ഉം ഞമ്മളെ തെരക്ക് കയ്യൂല പെണ്ണുങ്ങളല്ലേ ഇല്ലേ ഞാൻ രാവിലെ ട്ടെ കൈഞ്ഞ്ട്ട് അങ്ങനെ ഇര്ന്ന്കാ
അത് കഴിഞ്ഞിട്ട് കുട്ടികള് പോയ തെരക്ക് അത് കഴിഞ്ഞ്ട്ട് കുട്ടികള് വരണ തെരക്ക് പിന്നെ കുട്ടികളെ കെടത്തി ഒറക്ക
എന്നാ ആരോടേലും പറയാനൊരു പണിണ്ടോവവിട്ടില്ലേനും
ഇല്ലെനും മ വല്ല ലീവ്ണ്ടോ അതും ഇല്ല പോട്ടെ മാസ ശം
ആഹ് ആരും ആരും കോനിക്കാത്തൊരു പണില്ലേ. ഉം രാവുല്ല പകലുല്ല പറഞ്ഞമാര്യാ. ശിരി ശരി പിന്നെ അനക്ക്ന്താണ് കടന്നുടെ രാത്രി പിന്നെ ഉച്ചക്ക് കുറച്ച് നേരാണ് ഉറങ്ങിക്കൂടെന്ന്റിം.
ആഹ് അടിപൊളിയാ ആഹ് അയിന് പണി കഴിഞ്ഞാലല്ലെ ഒറങ്ങാൻ പറ്റാ. ച്ച പിന്നെ ഇവിടെ ചെറുതുള്ള കാരണം കൊണ്ടേ ഓൻ ച്ചക്ക്റങ്ങൂല. പിന്നെ ഞാൻങ്ങനെ കിടന്ന്റങ്ങും എന്നാ പിന്നെ ഞാ ഉറങ്ങി നീക്കുമ്പോത്തിന് പേരൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ടാവും.
ആഹ് ആഹ
ഉ
പിന്നെ എന്താ അന്റെ കാക്കുവടെ നാട്ടിലുണ്ടോ
ആണ്ട് വന്നക്ണല്ലോ അതുകൊണ്ടാണ് തീരെ പണിരുങ്ങാത്തന്നൊകക്ക് തോന്നണത്.
ആണുങ്ങളോടെ ഉണ്ടാവുമ്പോ ഏറെ തിരക്കേക്കാരം എന്റെ അത് എടു ക്ക് ഇത് ട്ക്ക് പറഞ്ഞോണ്ട്
ആഹ് നായ്ക്ക് എന്താ പണിച്ച പോലെ പ്രത്യേകിച്ച് പണി ഇല്ലേനും ന്ന ഭയങ്കര തെരക്കന്നേനും
ആഹ് ആഹ്
ഉം
പിന്നെ എന്നിട്ടൊക്കെ പോയോ.
കുട്ടികളൊക്കെ പോയി ചോറ്ടുപ്പത്തുണ്ട് കുമ്പളങ്ങക്കറി ആയി. പിന്നെ ഉപ്പേരിക്ക്ള്ളതൊക്കെ ഫ്രിഡ്ജിലായിരിക്ണേ അത് അത് വെക്കണ്ണോ വേണ്ടന്ന ഇരുന്ന ആലോക്കാണ്. ഇപ്പ നേ ഇപ്പ തന്നെ നേരം പതിനൊന്ന് മണിയി ആ അതന്നെയണ.
പിന്നെ ഈ അല്ലേ പച്ചക്കറി അനക്കിപ്പറത്തടന്നാ മതിയല്ലോ. മുറ്റത്ത് മുറ്റത്ത്ക്ക് എറങ്ങിയാൽ മതിയല്ലോ വേറെ
ഇപ്പൊ മഴ ആയിട്ടെ കൊറവാ
ആഹ് ഏഹ് കൂട്ടാനെന്താ കറിയെന്താ ആലോചിച്ചി കണ്ടല്ലോ മുറ്റത്ത്ക്ക് അറങ്ങിയാ മതില്ലോ അണക്ക്
ആഹ് കൊറേശൊക്കെ അങ്ങനെ മതി.
മ്മ് മ്മ്
അല്ല പസം കൊണ്ട് കൊറച്ച് ഒന്നിച്ചിട്ടുണ്ട് ഞ്ഞ് അത് പൊരിക്കാ വിചാരിച്ചാണ് എന്നാ കുമ്പളങ്ങക്കാരി അതും.. അലങ്കാരത്തിന് വേണെങ്കിൽ ഒരു പപ്പടം പൊരിക്കാ വിചാ രിച്ച ഇന്ന്പ്പങ്ങനെ പോട്ടെ
ഉം ഉ
എന്നുപ്പത് നേരം വെളുത്ത എന്തണ്ടാക്ക എന്തണ്ടാക്കാന്ന് ഫുള്ളാ ലോചന.
ഉം ഉംതന്ന
കൊറെ കൊറേ നേരം ആലോചിച്ചിരിക്കുംന്നന്ത് ണ്ടാകുന്ന്.
ആഹ അയിന് എന്റെ മാപ്പിളേ ഞങ്ങള് പെണ്ണിനായിട്ട് ആസുപത്രിയിൽന്ന് ഒരാരാഴ്ച്ചായി ട്ടോ അവൾക്ക് അപ്പൻഡിക്സ് ആയിട്ടേ. അപ്പൊ പോരിന ദിവസം കാക്കു പറിയാണ് ഇനിയിപ്പ ആ ഒരുർക്കും ചാറും തന്നെ കഴിക്കും.. ക്കേണ്ടി വരൂലെ മറ്റേത് അയിന്റെ മുന്നേ പോയി കുത്തിർന്നാൽ മതിയല്ലോ ഒന്നും അറിയണ്ടല്ലോ പിന്നെ രണ്ട് മൂന്നും.. കൂട്ടാനും പ അപ്പൊ ഴ് മൊളക് പൊരിയും ഏ സാമ്പാറും മീൻകറിയെ ന്ന് റഞ്ഞമാതിരി... നെ രത്തി ചിക്കല്ലായ്ക്കാരം. ആഹ നെ രത്തി വെച്ചിക്കല്ലേ.
ആഹ
അപ്പൊ പറി ഞ്ഞപ്പൊ പേരികൊയാൽ ഞ്ഞ പ്പ അവടെ ചെന്ന രോർക്കും ചായ.. കുത്തിരിക്കേണ്ടി വരു...
ക്ക് ഇതേ പോലത്തെ മെനു വീട്ടിലുണ്ടാക്കി തരാഇ ങ്ങ അവിടുത്തെ പോലെ പൈസോ ടുത്ത് കഴ... ക്ക വന്നാൽ മതിയന്...
ആ അത് നല്ലരു ഐഡിയന്നല്ലേ അത് പറഞ്ഞാ മതിയാ ർ ന്നു
പിൻ അതെ.
ഉ ങ്ങക്ക് പിന്നെ മീൻ നന്നാക്കാനൊന്നും ഇരിക്കണ്ടല്ലോ എനിക്ക് പിന്നെ മീൻ നന്നാക്കാനും ഇരിക്കണ്ട ട്ടൊ ഇമ്മൻ...
ആ ഇവിടമ്മ കെടുപ്പില്ലല്ലേ എനി ക്കെല്ലാ... നിന്നെ വേണം
ആഹ ആഹ ഞ നല്ല പറ്റ കിടപ്പില ഒന്നും ചെയ്യാൻ വയിക്കൂല്ലേ.
ഇല്ലേ. പറ്റ കിടന്നില്ലേ അഞ്ചാറല്ലായിട്ട് ഇങ്ങനെ തന്നല്ലേ
തന്നേ ആ ഉ അയിന്റെടി കൂടെ ചെറിയ കുട്ടീം. ഉ ഇപ്പൊ ബാത്ത്റൂമിൽ പോവാനും.. ആ കുളിപ്പിക്കാനും ഒ ക്കത്തിനും ചെയ്ത ട് ക്കണംല്ലേ. ഹലോ ഹലോ അവിടെ ന്റെമ്മ കിടപ്പിലാണത്രെ റൈഞ്ച് പോയിതോന്നുണു ചെറിയ കുട്ടി.. ഹലോ ഉം അങ്ങനൊക്കാ വുമ്പളായിട ങ്ങേ റല്ലേ അങ്ങനൊക്കാവുമ്പള എടങ്ങേറ് നമ്മക്കൊക്കെ പടച്ചോൻ ഭാഗ്യം തന്നക്കണ്.